ഹലോ ഹലോ കേൾക്കാവോ
ഏ
കേൾക്കാവോയ്ക്ക പണീലാണോ
കേ കേൾക്ക്ണ് ണ്ടേ
ആഹ് പണീലാണോയ്ക്ക്യ
ആഹ് പണീലന്നെണ് പണി ഇപ്പങ്ങനെ ചെറുന്നനെ ജോലികളൊക്കെ ചെയ്ത് കുത്തർക്ക
എന്തപ്പം വൈക്കുന്നേരന്താ
വൈകുന്നേരം ചോറ് വെക്ക
ഇപ്പം ചോറ് വെ
ആഹ് ചോറുവാണേ ഞങ്ങക്ക് ചൂട് ചോറുവാ ഓ ആടെ രാത്രികക്ക് ചോറ് വെക്കണം ചൂട്ല്ലെ അതൊന്നും ഇപ്പൊ കേക്കലില്ലലേ ഔഡ്ഡിം
ക്കണല്ലേ അപ്പം എന്നും ഇതന്നെ വാണല്ലേ രാ ഉച്ചക്കൊരു ചോറും രാത്രി വേറെ ചോറും അങ്ങനെ ആവുല്ലേ
ആ രണ്ടു നേരം ചോറ് വാണം രണ്ടു നേരം ചോറ് മാണം
ക്കെത്യോടാവൂലെ ഇങ്ങക്ക് പിന്നെ ഇങ്ങക്ക് പിന്നെ ശീലിച്ചോണ്ട് വല്ലാണ്ട് കൊഴപ്പണ്ടാവുല ഞങ്ങളൊക്കെ അപേക്ഷിച്ച് ഭയങ്കര കെത്യോടാ ഒരു ദിവസ് ചോറന്നെ തെകയാതെ വന്നാൽ തന്നെ പിന്നെ വൈകുന്നേരം ഇണ്ടാക്കാന്ന് പറഞ്ഞ ഭയങ്കര മടിയാണ് ആ കാര്യം തന്നെ
അത് ശരിയാണ് അത് അങ്ങനെ ശീലല്ലാത്തോർക്ക് ഇൻക്ക് വന്നന്ന് പതിനഞ്ച് കൊല്ലായില്ലേ അത് ശീലായി
ആഹ് ശീലായില്ലേ ഇപ്പൊ പണില്ല പക്ഷേ ഞങ്ങളൊക്കെ ചപ്പാത്തി എളുപ്പപ്പണി നോക്കും ങ്ങട്ട് ചപ്പാത്തി ഒക്കെ ചുട്ടാണ്ട് ആ താക്കലാണ് അപ്പൊ ചപ്പാത്തി ചൂടുമ്പോ അയ്ലേക്ക് വേറെ കറി വേണ്ട്യരും മുട്ടറോസ്റ്റോ അങ്ങനെ
ഇവിടെ ചാപ്പാത്തിന്നും പ്പ ആർക്കും വാണ്ട
ചപ്പാ ത്തില്ല ഹലോ ഹലോ കേട്ടില്ല തിരെല്ല ചാർജറില്ലായിട്ടെ ഹലോ നല്ല പാട്ട് ഉം